കുറച്ചൂടെ ശബ്ദത്തി പറയോ എനിക്ക് വലിയ കേക്കണില്ല
ആ ഓക്കേ ഓക്കെ
ആ എന്താ വർത്താനം സുഖം തന്നെയണ എവിടുള്ളപ്പം
ങ്ങന പോന്ന്
എവിടെള്ള
നാട്ടിലെന്നെ
എന്താ പരിപാടി
വെള്ളിയഴ്ച്ചക്കയിട്ട് ചുമ ക്കെ കഴിഞ്ഞ് വന്നാ
മം ഉം
ഉം
ഴഞ്ഞ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ത്തിർക്കാം
ഏ് ഇന്ന ഇപ്പോ അത് കോളേജും ഓഫീസും കാര്യങ്ങളോന്നും ല്ലേ?
ഏയ് ഒന്നല്ലല്ല വെള്ളിയാഴ്ചല്ലേ
ഓ ഓ ഓ ഇീപ്പ എപ്പളാ കോളേജ എന്താ പഠിക്കാണോ? അതോ 'വർക്കാണോ?
ഞാൻ പടിക്ക പടിക്ക നാളെപ്പ നാളെണ്ട് നാളെ പോണം
ഞാളെ പോണം എങ്ങനെയല്ലേ എങ്ങനെ ഹോസ്റ്റലാ
ആ ആ
ഏ ഹോസ്റ്റലൊക്കെ ആകുമ്പോ. അവിടെ എങ്ങനെ ക നി നിക്കണത് അവിടെ ഹോസ്റ്റൽ ലൈഫോക്കെ സെറ്റാണോ
കൊയപ്പല്ല പിന്നെ ചങ്ങയ്മാരെക്കെണ്ടല്ലോ അതാക്കാണുമ്പോരു
അങ്ങനെ മൊത്തത്തിൽ ഈ ഹോസ്റ്റൽ ജീവിതത്തിലകുമ്പോൾ ഇങ്ങനെയൊക്കെ കേ കയക്കലുണ്ടായത് ഹോസ്റ്റൽ ലൈഫിൽ കോളേജ് ലൈഫിൽ അങ്ങോട്ടേക്ക് ലഹരി എത്തണ വിഷയങ്ങളും സ്കൂളിൽ അങ്ങനെ കോളേജുകളിലേക്ക് ലഹരി സപ്ലൈയ്ണ വിശയങ്ങളൊക്കെ കേൾക്കലുണ്ട്. അങ്ങനെന്തെലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോ അവിടെ
ഹേ ഞാന് അയ്ന് അങ്ങനെ നോക്കലില്ല ചെറിയ എടുക്കാടുക്കന്തൊക്കൊ സംസാരിക്കണ പക്ഷേ ഞാനതിലെക്കൊക്കെ
കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്കളിക്കാറുന്നുമില്ല.
ആഹ എല്ലാം മറ്റേ
അപ്പോ അതിങ്ങനെയാണ് എന്തായാലും ഒരുപ്രവശ്യംനമ്മൾ ഇതായി കഴിഞ്ഞാൽ പിന്നെപ്പോളും അതിലേക്ക് പോയി പോകവും. ഇപ്പൊ പരമാവധി അങ്ങനത്തെ വിഭാഗം ഉണ്ടെങ്കിലും ഓരോരുത്തും മാറി മാറി ഇങ്ങനെ ഇതാക്കും. അതാണ് നമുക്ക് നല്ലത്
ഏ അതെ അ അത അത് ശരിയാണ്. ത ആ വിഷയം ജ് പറഞ്ഞത് കറക്റ്റ് ആണ് കാരണം. നമ്മള അറിയാതാണെങ്കിലും ഒരുവട്ടം നമ്മൾന്തായാല ഈ ഒരു സാധനം ഉപോഗിച്ച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എായാല പിന് മാറി നിൽക്കാൻ കഴിയൂല. പിന്നെ ഒരു അഡിക്ഷൻ പോലെ നമ്മള് വീണ്ടും വീണ്ടും ഇത് ചെയ്ത കൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഇത്തരത്തില്ൽ നമ്മളെ എന്താ പറയാ ഈ ഫ്രണ്ട്സിന്റെ ആ ഒരു ഫ്രണ്ട് സർക്കിളില് ഒരു നമ്മള് നമ്മള് ചുറ്റുവട്ടത്തിലുള്ള കൂട്ടുകാരൊക്കെങ്ങനെ ഇത് യൂസ് ചെയ്യുമ്പോ നമ്മക്ക് എന്താലും ഇത് യൂസ് ചെയ്യാതി ക്കാൻ കഴിയല്ലല്ലോ. നമ്മളും അതില് അറിയാതെ പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത്തരം വാർത്തകൾ നമ്മൾ കേക്കാറുണ്ട്. അത്തരത്തിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സോ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങളില് ഇടപെഴുകയോ അതല്ലെങ്കിൽ അവര് ഇത്തരം വിഷയങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ ന്തെങ്കിലും ഉണ്ടോ?
ഇല്ല നമ്മൾ ക്യാമറ ഉണ്ട് അപ്പോ അതൊന്നും നടക്കൂല
ആഹാ ക്കെ,
ക്കതു നടക്കല്ലേ.
ക്യാമറൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ
അങ്ങനെയല്ലേ ഇത് നോക്കും വാടനെ നോക്കും ചെക്ക് ചെയ്യും.
ഓ ഓ അങ്ങനെ അങ്ങനെ
കണ്ട പണി കിട്ടും. സസ്പെൻഷൻ കിട്ടുലേ
മൊത്തത്തിൽ നമ്മൾ യുവതലമുറണങ്കില് ഡ്രഗിന്റെ വിഷയത്തിലേക്ക് കൂടുതലായിട്ട് അഡിക്ഷൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറ തന്നെയാണ്. അപ്പോ ആ ഒരു വിശീ നമ്മള് ശെരി ശ്രദ്ധിക്കേണ്ട വിഷയാണ് കാരണം നമുക്കറിയാം നമ്മള് ഡ്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ ലഹരി ഇത്തരം വിഷയങ്ങൾ നമ്മള് യൂസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ശരീരത്തിന് ഭയങ്കരൊക്കെ കൊടുപാടാണ് കാരണം നമ്മുടെ ആന്തരിക അവയവങ്ങള് കേടുവരാ അതല്ലെങ്കിൽ ആ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ഹെൽത്തിന് പ്രശ്നം വരാ എന്നതിലുപരി എന്ന വിഷയങ്ങള് എന്തായാലുണ്ട്. ഏ അതിലുപരി നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കും കൂടെ ശല്യം ഉണ്ടാവുന്ന ഒരു സംഗതി കൂടെ ഈ ഒരു വിഷയത്തിൽ വരുന്നുണ്ട്. അത് നമ്മൾ വളരെ ഗൗരവത്തോട് കൂടെ നോക്കി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം നമ്മള് ആ ഡ്രഗ് ഉപയോഗച്ച് കഴിഞ്ഞാല് ആ നമ്മള് കാരണം നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളിലേക്ക് നമ്മള് അഴിച്ചു വിടുന്ന ആക്രമണങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാരിലേക്ക് നമ്മുടെ കുടുംബക്കാരിലേക്ക് നമ്മള് അയച്ചു വിടുന്ന ഇത്തരം പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് അതുവഴി അവര് ഏ സഹിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഇത്തരം വിഷയം കാരണം നമുക്കത് അപ്പം തടയാനോ അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാതിക്കാനോ ചേർ നക്കാനും കഴിയുല്ല കാരണം നമ്മുടെ നമ്മുടെ കൺട്രോളല്ല നമ്മള് മറ്റൊരു നമ്മുടെ സ്വ സ്വബോധത്തിലായിരിക്കില്ല ആ ഒരു സമയത്ത് നമ്മുടെ ഒരു അബോധ അവസ്ഥയില്. നമ്മൾ പല ഏ വേണ്ടാത്തരങ്ങളും മറ്റും കാ കാണിക്കുന്നത് ഉറപ്പാണ്. അപ്പൊ അത്തരം വിഷയങ്ങള് നമുക്കറിയാലോ ഇപ്പഴും ഈ അടു തന്നെ സ്വന്തം കുടുംബത്തിൽ അഞ്ചാൾ കാരെകെ ചെക്കൻ അത്രത്തോളം എന്താ അതപതിച്ചു
ആഹാ ആഹാ അത് ശരിയാണ് ഒരു കണ്ടട്രോൾ ഉണ്ടാവൂല
സാഹചര്യത്തിത്തില് എന്താണ് ഇങ്ങളുടെ അഭിപ്രായം
അതെന്നെ മനുഷ്യന്മാർക്ക് നിയന്ത്രണം ണ്ടാവൂലറയാ
ആഹാ അതെ അതെ അപ്പൊ ഈ ഒരു യുവ തലമുറേൽ ഇങ്ങനത്തെ ഒരു വിഷയങ്ങ ഉണ്ടായിരിക്കെ അതിനെതിരെ എന്തെല ഒക്കെ ചെയ്യാൻ പറ്റുന്ന അത്ര എന്തെലൊക്കെ സജഷൻ നിങ്ങൾക്കുണ്ടോ
ഇപ്പൊ നടന്നോണ്ട്ക്ക്ണ്ടല്ലോ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറേ കേസുകളൊക്കെ പൊമ്മൾ പിടിക്കപ്പെടുന്നതായിട്ട് കണ്ടല്ലോ അതന്നെ ഏറ്റവും നല്ലത് കാണുന്ന ആളുകള്കാ അറിയിക്കേണ്ട ആളുകൾ അറിയിക്കുക അറിയിക്കേണ്ടഓ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം അതന്നെയുള്ളൂ അയ്നു പരിഹാരള്ളൂ അല്ലാതെ നമ്മളൊന്നും വിചരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ച് ഇപ്പം കുറെക്കെ ഇണ്ടല്ലോ ഫോഴ്സുകളിലൊക്കെ തപ്പിക്കാണ്ട് പോകാനൊക്കെര് ഏ ആ രീതിയിലൊക്കെയുള്ള വാർത്തകള്കണ്ടിരുന്നു എവിടന്നാണത് വരുന്നതെന്ന് അന്വേഷിച്ചച്ച് പോകൻ വരെ നിർദ്ദേശമുണ്ട് അപ്പോ അങ്ങോട്ടേക്കൊക്കെ തിരിക്കാണെന്നുള്ള രീതിയിലൊക്കെ അങ്ങക്ക അപ്പൊ ഒക്കെ എന്തായാലും ഒരു ബ്ലോക്ക് ചെയ്യാള്ളെ കണ്ട്രോൾചെയ്യാല്ലേ അവസ്ഥയൊക്ക എത്തൂന്ന് വിചാരിക്കണ്.
അതെ അതെ ഇഞ്ഞിപ്പോ മറ്റേമ്മളെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാനും കാര്യങ്ങളൊക്കെ വളരെ സജീവമായി നടക്കണോണ്ട് കൊറെയൊക്കെ അങ്ങനെ പിടിക്കപ്പെട്ന്ന്ണ്ട്. എന്നിരുന്നാലും ഈ ഒരു സംഗതി ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇണ്ടായിരിക്കത്തന്നെ ഇതിന്റെ മറവ് തന്നെ ഒരുപാട് ഡ്രഗ്ഗ് മാഫിയകളും അതുപോലെ തന്നെ ലഹരി മാഫിയേളൊക്കെ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കും എന്നുള്ളത് നമ്ക്കൊറപ്പാണ്. കാരണം എത്രയൊക്കെ ചെയ്താലും നമുക്കിത് പൂർണമായും തുടച്ച് നീക്കുക എന്നുള്ള സംഭവം നമുക്കെന്തയ്യൂല കഴിയൂലാന്ന്ള്ളതാണ്. അപ്പൊ പിന്നെ നമ്മള് ഓരോരുത്തരും സ്വമേധയാ ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്ത് കഴിഞ്ഞാല് ഏഹ് നമുക്കെന്തെയ്യാം, ഈഹ് ഒരു ഹിതന്ത്‌ മാറി നിൽക്കാന്ന്ള്ളതാണ്. പിന്നേ എച്ചാല് ഈയൊരു വിഷയത്തില് നമ്മള് പെട്ടുപോയ ആളുകളെ നമുക്ക് എ ഏത് രീതീല് മാറ്റിയെടുക്കാം എന്നുള്ള ഒരു വിഷയം കൂടി നമ്മള് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയാണ്. കാര്യം നമുക്കറിയാം ഇപ്പൊ തന്നെ ഒരുപാട് മറ്റേ ഡീ അഡിക്ഷൻ സെന്ററ്കള് അതുപോലെ തന്നെ ഈ ഒരു ലഹരിയിൽ പെട്ടുപോയ ആൾക്കാരെ തെറാപ്പി വഴി അതല്ലെങ്കില് അത്തരം, ഈഹ് കൺസിതിട്ട് ഏഹ് കൗൺസിലിംഗ് വഴി അത്തരം രീതിയിലൊക്കെ നമുക്കെന്തെയ്യാ മാറ്റിയെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങള് ഇന്നത്തെ കാലത്ത് ഇണ്ട്. അപ്പൊ അത്തരം ആള്കളെ നമ്മള്
ന്തോ ഇൻക്കയിനെ കുറിച്ച് വല്യ ധാരണല്ല. ഇങ്ങക്കറിയ്യോ അതെങ്ങനെ സംഭവന്നൊക്കെ? ഓലെന്താ ചെയ്യല്ന്നൊക്കെ?
ഒരു ഡീ അഡിക്ഷൻ സെന്ററ് അതല്ലെങ്കില് തെറാപ്പിയൊക്കെ ആക്ക് ഏഹ് അങ്ങനെ സ്ഥലത്തൊക്കെ നമുക്ക് നമുക്കറിയാം അതായത് നമ്മളൊരുപാട് മൂവീസിലും മറ്റെ സിനിമകൾലൊക്കെ നമ്മള് കാണുന്നതാണ്. അത്തരം സ്ഥല
അതന്നെ, എങ്ങനെയാണ് സംഭവത്? ഒരാളെ അഡിക്റ്റായൊരാളെ ഒതുക്കി യു ഇന്നിട്ട്?
ആഹ് കൊണ്ടുവന്നിട്ട് ചെല എന്താവില്ല ചിലപ്പോ ഒറ്റടിക്ക് എന്തെയ്യില്ല അയാളെ കൊണ്ട് നേരെ കള്ളൂടിയണ്ട് നിർത്തിപ്പിക്ക. അത്രയും അഡിറ്റായ ആൾക്കാരെ അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുവരുള്ളൂ. അപ്പോ അയാളെ കൊണ്ട് നേരണ്ട് കള്ളൂടി നിർ ത്തിപ്പിക്ക. അത്തരം വിഷയങ്ങള് കടുപ്പത്തി തീരുമാനം എടുക്കൂല്ല. കാരണം അയാൾക്ക് താങ്ങാൻ പറ്റൂല. ചെലപ്പോ അയാൾ ക്ക് അയാളെ ബോഡി തന്നെ ചെലപ്പം അതിനെതിരെ പ്രവ പ്രതികരിക്കും. അപ്പൊ ചെലപ്പെന്തെയ്യാം ഈഹ് അയാൾക്ക് അവിട്ന്നും ചിലപ്പൊ എന്തയ്യും ഇത്തരം വിഷയങ്ങള് സപ്ലൈ ചെയ്ത് കൊടുക്കും. പക്ഷെ അയാള് കുടിക്കുന്നതിന്റെ അളവ് കൊറക് ക്കും അതല്ലെങ്കില് ഈഹ് മദ്യംന്ന വ്യാജേനെ അതിന്റൊരു ടേസ്റ്റ് കിട്ടണ സാനം വേറെന്തേലൊക്കെ ഡ്രിങ്ക്സ് കൊടുക്ക്കാ അയാള പ അയാളെ കബളിപ്പി ച്ച് ദാനം കൊട്ക്കാ. അത്തരത്തില് എന്തിയ്യാ മെല്ലെ മെല്ലെ അതായത് ഏഹ് ഗ്രാജ്വലി ഗ്രാജ്വലി ഒരു ക്രമേണ ക്രമേണ മാത്രമ്മക്ക് എന്തെയ്യാൻ കയ്യുള്ളു ഈ ഒരു വിഷയത്തില് നമ്ക്
അതെ ആഹ്. പിന്നെ അയ്ന്റെ ഒര് ഡീറ്റെയിൽസ് ഇങ്ങൾ പറയോ എങ്ങനൊക്കെയാണ് എന്താണ്ന്ന്. ആ ഇക്കറിയൂല്ലാ. അതോണ്ടാ ഞാൻ ചോയിച്ചേ.
ആഹ് ഡീറ്റെയിൽസോയിക്കാണെങ്കില്, നമമ്മക്കു ഇത്ര തന്നെ ഈ ഒരു വിഷയം തന്നെ അറിയൊള്ളൂ. അതായത് ത് ഈ അവലെ ക്രമേണ ക്രമേണെ മാറ്റിയെട്ക്കാ. പിന്നെ അത്പോലെ തന്നെ എന്തെയ്യാ ദിവസേനെ വ്യായാമങ്ങള്ണ്ട്. അതായത് യോഗ പോലത്തെ സംഗതികള്. ഈയടിയടി ഡീ അഡിക്ഷൻ സെന്ററ്കള് വ്യാപകമായിട്ട് നടക്ക്ന്ന സംഗതിയാണ്. അതാത് അമ്മക്ക് അതിനോട് ചിന്ത വരാത്ത കോലത്തില്. ഒന്ന് ഫസ്റ്റമ്മള് ചെയ്യണ്ടത് ഈ ഒരു ഡ്രഗ്ഗിലേക്ക് നമ്മൾ എഗ്ഗേജിങ്ങ് ചെയ്യ് ആഹ് ഡ്രഗ്ഗിൽ നിന്നും മാറിയാണ്ട് അമ്മളെന്തിയ്യാ ആ ഒരു പേഴ്‌സൺ നമ്മളെ എഗ്ഗേജ് എഗ്ഗേജിങ്ങ് ചെയ്യിപ്പിക്കാണെങ്കില് ഏഹ് ആ ഒരു ലഹരി നമ്മള് മാറ്റിയിരുത്തി മാറ്റണ രീതീല്ള്ള പ്രവർത്തനങ്ങൾ അയാള് നിരന്തരമായി ചെയ്യിപ്പി ച്ചോണ്ട്ക്കാണെങ്കില് അയാക്ക്‌ ആ ഡ്രഗ് യൂസെയ്യാനൊരു ടൈമ് കിട്ടാത്ത അതല്ലങ്കില് അത്തരം ഹിതം അയാളെ ചിന്ത പോകാത്ത രീതിയിലുള്ളാരോ കാര്യങ്ങള് അയാളെ കൊണ്ട് ഇങ്ങനെ പ്രവർത്തിപ്പിക്കാ. അതൊരു മാർഗ്ഗാണ്. പിന്നെ അയാള് ആ ഉപയോഗിക്കുന്ന ഡ്രഗ്ഗിന്റെ അളവ് കൊറച്ചിട്ട് മെല്ലെ മെല്ലെ ക്രമേണ ക്രമേണ കൊറച്ച് കൊറച്ച് കൊണ്ടരാ. അതിപ്പോ ഡീ അഡിക്ഷൻ സെന്ററി കൊണ്ട് ഇ ട്ടാലും വെറു ഒരു കേവലം ഒരു മാസം കൊണ്ട് അയാളൊരു ശുദ്ധ മനുഷ്യനായി മാറും എന്നല്ല. ബട്ട്. ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ എന്താക്കാ അയാക്ക് പൂർണ്ണമായിട്ടും ലഹരിയിൽ നിന്ന് വിട്ടു നിക്കുന്ന രൂപത്തിലേക്ക് അയാളെ മാറ്റിയെടുക്കാൻ കഴിയുംന്നുള്ളതാണ്. ഇത്തരം യോഗകള് അത്പോലത്തന്നെ എക്സൈസ്കള് വ്യായാമങ്ങള് അത്പോലത്തന്നെ ഈഹ് ക്രമേണ ക്രമേണ മെല്ലെ മെല്ലെ അളവ് കൊറച്ച് കൊണ്ടര്ന്ന വിഷയങ്ങള്, അഹ്പോല തന്നെ കൗൺസിലിങ്ങ് ചെയ്ത്ട്ട് അയാളെ പറഞ്ഞ് ബോധിപ്പിക്ക്ണ വിഷയങ്ങള്. ഇത്തരത്തില് ഒരുപാട് ഇങ്ങനെ എല്ലാ സ്റ്റെപ്സും മ്മള് ഫോളോ ചെയ്യുമ്പോ എന്താവും അയാക്കും. ക്രമേണെ, ക്രമേണ അയാളെന്താവും ഈ ഒരു വിഷയത്തിന്ന് മാറി. ഒരു നോർമൽ ഹ് സ്ഥിതിലേക്ക് വന്ന് തൊടങ്ങിയാല് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അത്തരം വിശ് ള്ക്ക് വന്ന് തൊടങ്ങിയാ എന്തിയ്യും. അത് വളരെ അധികം വിജയകരമായിട്ട് അയാളെ ഈ ഒരു ഡ്രഗിൽ നിന്നും ഏഹ് തിരിച്ചു കൊണ്ടുവരാനുള്ളൊര്. ആശയമാണ് അത്തരത്തിലുള്ള വിഷയങ്ങളിലൂടെ ആയിരിക്കണം ഇത്തരം ഡിഅഡിക്ഷൻ സെന്ററുകളും. അഹ്പോലെതന്നെ ലഹരിക്കെതിരുള്ള ആ ഒരു തെറാപ്പീ കാര്യങ്ങളൊക്കെ നടക്ണ്ത് അല്ലാതെ ഒറ്റടിക്ക് ഇയാളെ മാറ്റിയെടുക്കാൻ കഴിയും. എന്നല്ലാ ഈ ഒരു സെന്ററ്കളെ കൊണ്ടും അതല്ലെങ്കി തെറാപ്പികള് കൊണ്ടും ആരും ഉദ്ദേശിക്കുന്നത്.
ആഹ്, ആഹ്, ആഹ്. അഹ് ശരി. അപ്പ അത് നല്ലൊരു ഇതാണ്ലേ? അപ്പോ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങള്ണ്ട് പ്പോ മ്മളെ നാട്ടില്.
അതെ അതെ.
എങ്കില് അത് നല്ലൊരു തീരുമാനമാണ് ഒരു പഞ്ചായത്ത് ബേസിലൊക്കെ ആയിട്ട് ഓരോന്ന്ങ്ങനെ കൊണ്ട് വന്ന്. ഓരോ പഞ്ചായത്തൊരു പഞ്ചായത്ത് ബേസ്. ത് ആഹ് തൊക്കാവശ്യം ണ്ടാവോ ന്താണ് ങ്ങളൊക്കെ അഭിപ്രായം.
എങ്ങനെ.
പഞ്ചായത്ത് ബേസിലൊക്കെ ഈ സ സംഭവം.
അഹ് പഞ്ചായത്ത് ബേസ്. ഉണ്ടായിക്കോണന്നില്ല ഇതൊര് എന്താ റയാ അധികവും ഇങ്ങനെ ലഹരി ഉപയോഗം കൂടുതലുള്ള സ്ഥലം. സ്ഥലം ബേസേയ്തിട്ട് അവിടെ കേന്ദ്രീകരിച്ചിട്ട്. ഒക്കെ തുടങ്ങണായിരിക്കും ഒന്നൂടെ ബെറ്റർ. ആഹ് അത്തരം വിഷയം ആഹ് അങ്ങനെ ബ്ലോ ക്ക് പഞ്ചായതലത്തിലൊക്കെ ഇങ്ങനത്തെ ഓരോ സെൻറ്കളൊക്കെ ഉണ്ടെങ്കില് അത്രിത മെച്ചപ്പെട്ട രീതിയില്ള്ള. ഒരു യുവതലമുറ മ്മക്ക് വാർത്തെടുക്കാൻ കഴിയുംന്നുള്ളത് സത്യാവസ്ഥയാണ്.
ഹും പക്ഷേ ഇവലെ ഈ മനുഷ്യന്മാർ ഇതിലേക്ക് പോണ വേറെ ഒരു എൻഗേജ്മെന്റ് ഇല്ലാത്ത സമയാണല്ലോ. അപ്പൊ അതിനവരെ എന്തെങ്കിലും ഇതിലേക്ക് എത്തണ്ടേ.
ആഹ് അത അതാണ് അത നേരത്തെ പറഞ്ഞായിരുന്നിലേ ലഹരി ഉപയോഗ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു നമ്മള് പറഞ്ഞാ പോലെ ഈ ഒരു എന്താ പറയാ ഉം ആഹ് അതന്നെയാണ് എനിക്ക് പറയാനുള്ളത്ത് നമ്മൾ ഒരു കേവലം ഫോൺ ഇപ്പോളിവിടെ സംസാരിക്കണ്ട വിഷയല്ല നമ്മളൊന്നൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണുമ്പോ നമുക്ക് നേരിട്ട് സംസാരിക്ക
എന്നാ ഓക്കേ